ഹലോ
കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കണ്ട്
എന്തൊക്കെയ വർത്താനം
നല്ല വർത്താനം
എന്ത പണി
കൈച്ചന്നില്ല
പിന്നെ മഴണ്ടേ
മഴ ഇപ്പം ചെറുതായിട്ടൊക്കെ ഉണ്ടന്
ആഹ ആഹ് രാവിലെ മുതലേ ഉണ്ടോ
രാവിലെ മുതൽ ഇല്ല രാവിലെക്കെ നല്ല വെയിലേനി
തന്നെ ആഹ ഇവിടെന്ന് രാവിലെ ഉണ്ടായിരുന്നു
ഉം
പിന്നെക്കെ ഇങ്ങനെ വെയിലർചിട്ടു ചെലപ്പ മഴ പെയ്യും പിന്ന വെയിലറിക്കും അങ്ങനെയായിരുന്നു
ആഹ്
പുറത്തൊന്നും ചിക്കിടാൻ നോക്കണ്ട ആ അവസ്ഥയിലായിരുന്നു
മഴണല്ലല്ലേ
ആഹ് ചിക്കിട്ടാ അത് വേഗം എടുത്തു പോരണ്ടരും നമ്മുക്കൊന്നും കടക്കാൻ പറ്റൂല
ആഹ്
അങ്ങനെയാണ് ഫുഡ ഒക്കെ റെഡി ആയോ
ഓ ഒക്കെ റെഡിയാണ് ഉച്ചക്ക്ന്നെ ഉണ്ടാക്കല്ല രാവിലെ ഉണ്ടാക്കുന്നുണ്ട്
ആഹ് എന്ത് സ്പെഷ്യല്
സ്പെഷ്യൽ എന്താപ്പം ചിക്കൻ കറി ഉണ്ട് സാധാ ഫുഡും അവിടെ എന്താ
ഇവിടെന്ന് ചോറ് വെച്ചിട്ടില്ല ഇന്നലത്തെ ചോറണ്ട് അത് തണപ്പിച്ചക്കൊയിരുന്നു പിന്നെ കുറച്ച് മക്കക്ക് കുറച്ച് കഞ്ഞി വെച്ചു
രാത്രി കഞ്ഞി കുടിക്കെക്കും
മക്കൾക്ക് വെച്ചതാണ് ഇന്നലത്തെ ചോറായതുകൊണ്ട് അല്ലെങ്കിൽ വെക്കാറൊന്നുമല്ല
അപ്പൊ സ്കൂളിൽ പോവാൻ ചോറ കൊണ്ടോണ്ടേ
ആഹ് ഇന്നലെ രാത്രി മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ചോറ്അവിടെ ബാലൻസ് വന്നപ്പോ ഇന്ന് ചോറ് വെച്ചില്ല അഹ് മന്തിൽ ബാക്കി ഒ ഉണ്ടായിരുന്നു അത് മോന് സ്കൂൾക്കും കൊണ്ടുപോയി
ഏഹ്
അങ്ങനെ എന്ത അഡ്ജസ്റ്റ്മെന്റിലാണ്
ഇനി നാളെ നോക്കിയ മതില്ലേ
ഇനി നാളെ വെച്ചാൽ മതി പക്ഷെ മോർണിംഗ് രാ എട്ട രാവുമ്പോത്തിന് പോകും എല്ലാവാരും അപ്പയൊക്കെ എല്ലാ ആവണം
ആഹ് ആഹ്
അത് നല്ലൊരു പണിയാണ്
ഉ കൊറച്ചാളാകുമ്പോ നടക്കും നമ്മള ഇവിടെ കുറേ ആൾ ക്കാര് അപ്പൊ പിന്നെ
ആഹ് ഇവിടിണ്ട് ഉമമിം ഉപ്പിയൊക്കെ ഇണ്ട്
ആഹ് നല്ലപ്രയായോ
പ്രായായിട്ടുണ്ട് നല്ല പ്രായണ്ട്
ആഹ് ആഹ്.
പിന്നെ ഓര്ക്ക് ഓട്സൊക്കേണ് കഴിക്ക രാത്രി അത് പാലില് ആഹ് ഷുഗർ ഉപ്പാക്കൊള്ളൂ ഉമ്മാക്കില്ല
ആഹ്
എന്നാലും ഓഡ്സ് കഴിക്കൂ രാത്രി
ആഹ് ആഹ്
എട്ട് മണിയാവുമ്പോ കഴിച്ച് ഓര് കെടക്കും നേരത്തെ തന്നെ കെടക്കും
ഉം
പിന്നെന്തക്കെ
പിന്ന മക്കളൊക്കെ വല്ല്യ മക്കളാ
ആഹ് ഇച്ച് ഒരാള് ആറാം ക്ലാസ്സിലാണ് ഒരാൾ നാലാം ക്ലാസ്സിലാണ് ഒരാൾ മൂന്നരവയസ് അങ്ങനെ ഓക്ക് പനിയാണ് ഇന്നലെ തൊടങ്ങിയേതാ.
ആഹ് ഇപ്പെല്ലോട്ത്തും പനി ഇണ്ട്
ഉം എല്ലോട്ത്തും പനിണ്ട് ഭയങ്കര ക്ഷീണമാണ് പനി അങ്ങനെ വല്ലാതെ പനിക്ക്ണൊന്നുല്ല ക്ഷീണം നല്ലോണ്ട് സ്കൂൾക്ക് പറഞ്ഞേച്ചിട്ടില്ല മോനെ മാത്രം പറഞ്ഞേച്ചിട്ടുള്ളായിരുന്നു
മൂന്നര ഇള്ള ആൾ അംഗലവാടി പോയണ്ടോ
പോവൽണ്ടായിരുന്നു ഇപ്പം വെള്ളിയാഴ്ച മടി ആയിട്ടുണ്ട്
ഏഹ്
ശെനിം മടി ആയിട്ട്ണ്ട് ആഹ് ഇപ്പ ഇന്നും പോയി ട്ടില്ലന്ന് ഇപ്പോ ഇവള് വീട്ടിലുണ്ടല്ലോ മൂത്തോള് അതോണ്ട് ഓളും പോയിട്ടില്ല. ഇഞ്ഞിപ്പോ മടിയാവും കരച്ചിലും പിടിച്ചിലും ആവും അവ്ടെ എങ്ങനെക്കെ അംഗനവാടിയൊക്കെ എടുത്ത്ണ്ടോ?
ആഹ് കൊറച്ച് പോവാണ്ട് നടന്ന് കൊണ്ടെയാക്കണം പെരും കരച്ചിലാണ് കൊണ്ടാക്കാ അവിടെത്തോളും കരയും
തന്നെ ആഹ് എങ്ങനെ കുളിച്ചു മാറ്റിയൊക്കെ വേം പോവോ
അതൊന്നും കൊഴപ്പല്ല പക്ഷെ ആ ആഹ് അംഗൽവാടിക്ക്ള്ള റോഡ്ക്കാണ് എത്തിയാല്
പിന്നെ അങ്ങട്ട് തിരീല പിന്നെ വണ്ടി ഇണ്ടാവും വണ്ടിമ്മെ പോവല പിന്നെ അധികം
ആഹ് മഴ ആവുമ്പോ പോവാനും ബുദ്ധിമുട്ടാണ്
ബുദ്ധിമുട്ടാണ്
ആഹ് ഉച്ചന്റെ ആഹ് ഉച്ചന്റെ നേരത്തൊക്കെ പെരുമ്മഴേയേക്കാരം മൂന്നണി മൂന്നര ആവുമ്പോ
ഇങ്ങെളെവ്ടെ റോഡ് സൈഡിലാണ് എല്ലാ ആഹ്
ക്ഷേ റോഡ് ക്രോസ് ചെയ്തിട്ട് പോണം അംഗനവാടിക്ക് അപ്പൊ ഈ ഓഗ് ഇപ്പഴ്ത്തെ ഓഗുവാലൊക്കെ ചെറ്യേ പാലങ്ങളല്ലേ. അപ്പൊ വെള്ളം ഒന്നായിട്ട് വര്വേ. അപ്പൊ റോട്ടിലാവും വെള്ളംണ്ടാവാ. നമുക്ക് ക്രോസ് ചെയ്യുമ്പോ ഒരു വണ്ടി വന്നാ നമ്മളെ മേലേലായി.
ഉം ഉം
ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോ.
പക്ഷെ പോയി കിട്ടിയാൽ സുഖാണാണും.
ആഹ് സുഖാണ്. ഇഞ്ഞ് പ്പ അടുത്ത പ്രാവശ്യം സ്കൂളിലൊക്കെ പോവണ്ടതല്ലേ.
അപ്പൊ മടി ണ്ടാവൂലേ ഇപ്പം ന്ന് പോയി ശീലായാലേ
ആഹ്. എന്താവം ഇനി രൺ നാളെ കൊണ്ടേക്കണം വിചാരിക്ണ്ട്.
ആഹ്.
പിന്നെന്തൊക്കെ?
ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ചായ കുടിച്ചു.
ഉം
ഇന്ന് റവണ്ടാക്ക്യേക്കേര്ന്നു കടി.
ഏഹ്.
ഞ് അവിടെ എന്താ പറയലയ്ന്?
ഇ റവ ഇവട ഇൻക്കറീല്ല. അതെന്താ അത് മധുരള്ള സംഭവല്ലേ അല്ല
ത്തിരിക്കൊക്കെ ഉപയോഗിക്കൂല്ലേ.
ആഹ്.
അങ്ങനെണ്ടാക്കും.
ഉം. ഇവടെ അങ്ങനെ ചായക്കടിയൊന്നും ഉണ്ടാക്കാറില്ല. എന്തെങ്കിലൊക്ക ഒന്നല്ലെങ്കി വാങ്ങു അല്ലെങ്കി പിന്നെ എന്തെലൊക്കെ സ്നാക്സ് എന്തേലും കഴിക്കും.
ഇവടെ വാങ്ങാണെങ്കി പിന്നെ എണ്ണി വാങ്ങൊള്ളു രണ്ടെണ്ണം തിന്നാനൊന്നും ഉണ്ടാവൂല്ല.
ഉണ്ടാവൂല ല്ലേ അപ്പം പിന്നെ.
ഇണ്ടാക്കാണെങ്കി പിന്നെ പള്ള നറച്ച് തിന്നാ പക്ഷെ അപ്പം അത് മുതലാവൂല്ല ആഹ് ഉച്ചക്കെന്നെ അയ്ന് ഒരുങ്ങ
ആഹ് ഒരുങ്ങണം. ആ ഒര് ഫ്രീ ടൈം കിട്ടാ വൈകുന്നേരല്ലേ.
അതെ. അപ്പോ പിന്നെ അയിന് നിന്നാൽ കൊയങ്ങും.
ഉം
പിന്നെന്തൊക്കെ?
ഉ
മക്കളൊക്കെ എവിടെ?
ഇവടെണ്ട്. ഇന്നെ അവടെ ഞാൻ അവ്ടെ അവ്ടെ വെച്ചിട്ട് പുറത്തിറങ്ങിയതാ. ഇന്നെ വിളിക്കിണ്ട് അവ്ട്ന്ന്. മൈൻഡാക്കാതെ നിക്കാണ്. രണ്ടു ഒരു പ്രായാണേ.
തന്നെ. ട്വിൻസ് ആണോ?
ട്വിൻസ് അല്ല ഒരു വയസിന്റെ ഡിഫറെന്റ് ഒള്ളൂ.
ആഹ് അങ്ങനേണ് ല്ലെ.
ഉം ഒരാള് എൽ കെ ജിം, ഒരാള് അംഗൽവാടി.
ആഹ് ഇപ്രാവശ്യം ചേർത്തിയതാവൂല്ലേ.
ആഹ്.
ആഹ്
ഇങ്ങെളെന്താ ചെയ്യ ഇങ്ങെളെന്തേലും വർക്കെയ്യ്ണ്ടോ?
ഇല്ലാ വർക്കൊന്നും ചെയ്യ്ന്നില്ല ഞാന് യൂട്യൂബറാണ്
ഏഹ്
പിന്നത് പ്രത്യേകിച്ച് വർക്കൊന്നുല്ല ജമാലൂസ് ടിപ്സ്
എന്താ ഇടെല് കുക്കിംങ്ങാണോ
ഇപ്പ ഞാന് കാര്യായിട്ട്ങ്ങെനെ വയള് കാര്യങ്ങളൊക്കെടെല്
ഏഹ്
കുക്കിങ്ങൊക്കെ ഇട്ടീന്നു ക്ഷേ ഇപ്പൊ ഒയ്‌വില്ലാഞ്ഞിട്ടേ
ആഹ് ഇതില് ജോയിൻ ചെയ്തിട്ടെത്രായി നമുക്ക് പറയാം പറ്റൂലലേ പറ്റുലാ ആഹ് ന്നാ ന്നായ്കോ
ഉം
ഉം
പിന്നെന്തൊക്കെ
യൂടൂബറാണല്ലേ സബ്സ്ക്രൈബ്
യെന്നും ണ്ടാവ്‌ലല്ലാ മ്മാക്കും
ഇല്ല ഇല്ല ഇല്ലാ
ഓക്ക ഫു ചോറ് കഴിക്കും
ആഹ് എല്ലാരും കഴിക്ക്ണാേലാലേ
ആഹ്
ചോറ് ഉം
അപ്പൊ പിന്നെ കാെഴ്പ്പല്ലാ
മറ്റേ മറ്റ ചപ്പാത്തിന്റെ ആഹ് ഇല്ലല്ലാ അത് ഇല്ലാ ഉം ക്കൊക്കെ വേണെങ്കി ആഹ് അതെ
ഇവിടെ ഞാൻ വിര്ന്ന് പോവുമ്പം മൂത്തച്ഛമ്മാരെ വീട്ട്ന്നൊക്കെ കൊട്ന്ന് കൊട്ക്കും പിന്നെ ഇൻക്ക് വന്നാ ഗത്യേടാണ് അപ്പ അമ്മളോട്‌ട്ട്ങ്ങെനെ പറയും അവ്ട്ന്ന് അതേര്ന്നു കൊട്ന്നീന്യേ ഞങ്ങൾ ചോറ്ന്ന് ല്ലാന്നൊക്കട് പറയും അപ്പൊ പിന്നെ നമ്മക്കൊരു പാെർത്യേടല്ലേ പിന്നെ ഞാൻ രണ്ടീസംണ്ടാക്കി കൊട്ക്കും പിന്നെ ഇൻക്കയ്യൂലാ മക്കളെന്നും വെച്ചിട്ട് ണ്ടാക്കാനാെന്നും കയ്യൂലേ
ആഹ് പണ്യാണ് പക്ഷെ പരത്ത്യൊക്കെങ്ങെനെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് അങ്ങെനൊക്കെ
അത് സ്റ്റോറെയ്താലും അതൊരു ബ്ലാക്ക് കളറാവും
ആഹ് അതെ ഒരു ദിവസൊക്കെ പ പിന്നത്
ആഹ് അപ്പൊരു കെത്യേടാ അപ്പാെ ആ ചപ്പാത്തിന്റെ നെറം തന്നെ മാറ്യാ നമു ക്ക് ത്‌ന്നാനും
ഉം ഹലോ
നമ്മള്പ്പോ പെര്ത്തുമ്പാെര് ലൈറ്റായ്ട്ടാണ്ല്ല കിട്ട പിന്നൊരു ഡാർക്കാണ്ടാവും ഫ്രിഡ്ജ്ല് ക്കും കണ്ടെയ്നെർത്ത്ന്നെക്കെ വെ ക്കെല് ന്നാലുആണ്ട് ശര്യാവലില്ലാ പത്തിരിപ്പെഞ്ഞെത്ര പെര് ത്തി വെച്ചാലും അതിനൊരു കൊഴുപ്പുണ്ടാവല്ലില്ലാ അത് നോമ്പിനൊക്കെ അങ്ങെനെ ആഹ് ചപ് പ്പാത്തി വേക്കംങ്ങെട്ട് കളറ് മാറും പക്ഷെ അതങ്ങെനെ ചേലായ കൊഴ്പ്പല്ലാ ൻക്കാെര് കെത്യേടാ അങ്ങനങ്ങനെ കാണുമ്പം പത്തിര്യൊക്കെ വെടെ നോമ്പിന് മുപ്പത് ദിവ്സം പത്തിരീർഞ്ഞ മാതിര്യാണ്. അപ്പൊ പിന്നെ പെര്ത്ത്യാണ്ടാെക്കെ ഞാന് സ്റ്റോറെയ്ത് വെക്കും ഈ റൈസാെക്കെണ്ടാ ക്കുന്ന ടൈമില് ഓൽക്ക് പത്തിരി കൊടുക്കാന്ന് വിചാരിച്ചിട്ടൊക്കെ
ആഹ്
പ്പൊ മൂന്ന് ദിവസം വെച്ചായാലും ഒരു കൊയ്പ്പുണ്ടാവലില്ല ട്വന്റി ഫോർ അവേഴ്സ് ആവുമ്പോത്തേന് ബുദ്ധിമുട്ടാ പിന്നെന്തൊക്കേ
വേറെപ്പന്താങ്ങനെസ്
രാവിലെ മക്കളൊക്കെ എപ്പഴാ പോണ്
ഉം ഓല് ഒമ്പതേമുക്കാല്.
ആഹ്
ടൈമ്ണ്ട് ആഹ് ഓട്ടോലാ ഇവിടെ അടുത്തന്നെ കൊർച്ച് പോകാനു
എങ്ങനെ
ഇവിടെ അടുത്തന്നെയാണെന്ന് പറയാ കൊറച്ച് പോവാനുള്ളൂ ആഹ് അ ഉറക്കവും എല്ലാ പരിപാടിയും കഴിഞ്ഞു.
മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞോ പേരൻറ്സ് മീറ്റിംഗ് ഒക്കെ ഇവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്ക്ക്ണ്.
ഏഹ് തൊടങ്ങിയോ.
ഉം ഇപ്പൊ അയ്ന് മണ്ടണ്ടിവരും.
ആഹ്.
ഞ്ഞി ഒരു ദിവസം തന്നെ ചിലപ്പോ രണ്ടാൾക്കും ഉണ്ടാവും. അപ്പൊ രണ്ടിനും അവിടെ നിക്ക ക്കണ്ടി വരും അങ്ങനൊക്കെ ആവുമ്പോ ഗതീടേ.
ഫുള്ളാണോ എല്ലാരും
അല്ല ഒറ്റ സ്കൂൾലാ ക്ഷെ കൊറെ ഡിവിഷൻസ് സ്ണ്ട് അതുകൊണ്ട് എല്ലാരിം ഒരുമിച്ച് ക്യാച്ച് ചെയ്യാന് അവരെക്കൊണ്ട് കയ്യൂല. അപ്പം പല പല ടൈമാക്കി വെക്കും. അപ്പൊ ചിലപ്പോ ഒരാൾക്ക് രാവിലെ ആണെങ്കി ഒരാൾക്ക് ഉച്ചക്ക് ശേഷാകും. അപ്പൊ ഞാന് അവിടെ തന്നെയങ്ങ് നിക്കലാ അല്ലാതെ കഴിയൂല്ല ആ കാന്റിങ്ങ്ന്ന് എന്തേലും കഴിക്കും.
ആഹ് ആഹ്.
അല്ലാതെ വീട്ടിക്ക് വന്നിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോത്തേന് നമ്മളും കൊയഞ്ഞു ബുദ്ധിമുട്ടാണ് ആഹ് അത്യാവശ്യം പോവാണ്ട്. ഒരു ബസ്സിന് പോകും. എട്ടരയാവുമ്പോ
ആഹ് ചോറും ഇതൊക്കെ വാണേ
ആഹ് ചോറ് കൊണ്ടോവും സ്നാക്സ് ഇപ്പൊ വല്ല്യോര്ക്ക് വേണ്ട എൽ കെ ജി, യു കെ ജി മതി.
ആഹ്.
അങ്ങനെ ആക്കിട്ട്ണ്ട്.
അങ്ങനെ പോ അപ്പ പിന്നെ അപ്പോത്തിന് പണി കഴിയുവല്ലോ. അല്ലേ
എൻ്റെ മോളേ കൊണ്ടാക്കാനും അങ്ങൻത്തെ കാര്യങ്ങള്
ഉം
ക്കേടാ ഞാൻ പിന്നെ വിളിക്കാ
ആഹ് ഓക്കെ ആഹ് ഓക്കെ